കേക്കണല്ലേ ഏഹ് ഏ
കാണിക്കുന്നിലല്ലേ
എന്ത്യേ ഇപ്പൊ കുഴപ്പില്ലല്ലോ
ഹലോ നോക്കികേം നൂറ്റിഎമ്പത് മിനിറ്റ്. റ്റല്ലേ നമുക്ക് ഓട്ടോമാറ്റിക്ക് ഉള്ളത് അപ്പൊ ആയിട്ടുണ്ടാവൂലടാ പക്ഷെ നാം മറ്റേ എണ്ണ സുഖമായിരിക്കുന്നു മറ്റൊരു എണി നോക്കുമ്പോ അമ്പത് ആയിതാനും
ഏ ഇതില് കാണിക്ക്ണില്ല ആന്റല് കോള് വന്നക്കല്ലേ.
അതൊണ്ടായിരിക്കുല്ലേ ഉം പിന്നെ വേറെ എന്തൊക്കേണ്ട് വിഷ്‌ വിശേ സുഖയിരിക്ക്ണ്ടോ എന്തെക്ക വിശേഷങ്ങള്.
നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ല ഫുഡ് ഇണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ആ കുട്ട്യളോ ആഹ ഫുഡൊക്കെ ഇണ്ടാക്കി വെച്ചിനി. ഏ സ്കൂൾ പോണ കുട്ട്യാളൊന്നും ഇല്ലേ?
ഇല്ല ഒരാൾ ഒള്ളൂ മൂന്നര വയസ്സായിട്ടുള്ളൂ.
ഏ അംഗനവാടിക്ക് പോണ പ്രായാല്ലേ.
അങ്ങനവാടിക്ക് പോവുന്ന പ്രായം ഞാൻ ഇപ്പോൾ എന്റെ വീട്ടിലായോണ്ട് ഇപ്പം അങ്ങനവാടി പോക്കില്ല കുറച്ച് ദിവസായി.
ഉ അങ്ങനെണ്
അനിയൻ തട്ടി ഫോൺ അങ്ങ് നിത്തി വിണാലേ അവിടെ ഈ പിള്ളേരൊന്നുമില്ല? അമ്മ ഇ വളിട ഞാൻ ഫ ആടിട്ട ഇ വളി അങ്ങാടിന്ന് പോന്നില്ല?
ഇന്ന് സൂ പനി ആയിട്ട് പറഞ്ഞ യിച്ചില്ല ആ പനി ഇന്നലെ
ഷെഡ് ഷിസ് ഇദ് കൊണ്ടക്കെ
അപ്പൊ ആഹ കാണിച്ചു മരുന്നൊക്കെ കിട്ടി
ആഹ
പിന്നെ കൃഷികളൊക്കെ ഇണ്ടോ?
ആഹ വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനം ഒക്കെ ഇണ്ട് വായ, കപ്പ കൊക്കക്കായ പിന്നെ ചേന, ചേമ്പ് കാച്ചില് ഇഞ്ചി അങ്ങനെ ഓരോ നമുക്ക് വീട്ടില് ആവശ്യമുള്ള സാധനം ഒക്കെണ്ട്
ആ സാധനങ്ങളൊക്കെണ്ടല്ലേ അവിടെ ഇവിടെ പച്ചക്കറികളൊന്നും ഇല്ല ഒക്കെ ഞങ്ങൾ ങ്ങനെ പൈസ ടുത്ത് വാങ്ങല ആ എല്ലാം പൈസ എടു ത്ത് മാങ്ങണം ചക്കെഒക്കെ ഇണ്ടോ ഇങ്ങടെ നാട്ടില്? ചെടികള് ഇല്ല ചെടി ഇണ്ടോയ്ച്ച കൊറച്ച് കൊറച്ചൊക്കെ ഇണ്ടാണും എന്നാ പിന്നെ അത്രാണ്ടില്ലാണും വീട്ടിലൊരു ഭംഗിക്കുള്ള ചെടികളൊക്കെ ഉള്ളൂ വീട്ടിനാഭംഗി
അല്ലാണ്ടില്ല ല്ലേ ഉം ചെടികൾ മീൻസ് കൊറെ ഇണ്ടോ?
ആഹ കൊറച്ച്ഒക്കെ നമ്മളിങ്ങനെ പൂ ചെ ചെട്ടിലാക്കിയാണ്ട് ഇങ്ങനെ വെച്ചതാണ് അങ്ങനെ ആക്കി വെച്ച ചെടികളാണ് അല്ല കു മണ്ണില് കുഴിച്ചിട്ടാണ്ടുള്ള ചെടികളില്ല ഉം
പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷങ്ങൾ കൊ
ഓക്കെ ഏ.. കൊച്ച് ന്റെ ഇവടെ കിടക്കണ്ട് ഇന്റെപ്പടെ കിടക്ക
കടക്കുവാണല്ലാരും
ആഹാ അയ്ന്നല്ല പനിയാണ് അപ്പൊ മരുന്ന് കൊടുത്തപ്പേ അയ്നോട് ങ്ങനെ കടത്തിപ്പേ അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്നു ആഹ് കടന്ന് ഒറങ്ങല്ല ഇന്റെ അടുത്ത് ഇങ്ങനെ കേടക്കാണ് ഓള്
വിളിച്ചട്ടെ ഹലോ ആഹ കേക്ക്ന്നുണ്ട് കോള് വരുന്നുണ്ടേ ആ ഉറങ്ങാനാ?
ആഹ ഉറങ്ങാനേ
ഏ ഇനിയിപ്പൊ ഒറങ്ങി ഇനി എപ്പൊ എണീക്കും?
അയിന് നല്ല പനിയാണ് അപ്പൊ ഇങ്ങനെ ക്ഷീണം വെച്ച് കെടക്ക
ആ അത് ശരിയ മരുന്ന്ന്റെ ഡോസ് ഒക്കെ ഇണ്ടാവല്ലോ ല്ലേ?
ആഹ് മരുന്നിന് ഡോസ് ഒക്കെ ഇണ്ടായപ്പേ അന്ന് ക്ഷീണം ഇണ്ടാവല്ലോ. കുഞ്ഞു വായിക്കുന്ന സൗണ്ടാണ് കേൾ
പിന്നെ വേറെ മഴയൊക്കെ ഇണ്ടോ അവിടേക്
ആഹ് ഇപ്പൊ കൊറച്ച് വെയിലുണ്ട് മയാ ഇണ്ടായിന് ഇപ്പ വെയിലായിന്
ഇന് ഇവിടെ മഴ മെയിലില്ല മഴേന്റെ ലക്ഷണം മൂടിക്കിട്ട കാലാവസ്ഥയായിറ്റ് നിക്ക
ആ ഇന്നിടെ മഴ ഇന്നും രാവിലെ പെയ്തിട്ടില്ല ഇദ്വരെ പെയ്തില്ല കുഞ്ഞന വായിക്കുന്ന സൗണ്ടേക്കിന് കൊച്ച് ഓൻ ആയിക്കോ കേയോ
എങ്ങനെ
വായിക്കൊക്കെ ചെയ്യോ ഓള്?
വായിക്കന്നല്ല മൂന്നര വയസ്സായിട്ടുള്ളൂ
ആ അല്ല അവിടന്ന് ഇങ്ങനെ വായിക്കണണ്ട പേരിച്ചേ
വായിക്കുന്നെയാത് ഒന്നേ രണ്ടേ വന്ന് പഠിക്കുന്ന്യാ ഉം ഏ ചാടാ വേണ്ട ഒന്നേ രണ്ടേ പറഞ്ഞിട്ടേന്റെ കൈ പിടിച് ചാട്ന്ന്
ആഹ്
മ്
പിന്നെ ഫുഡൊ കുഞ്ഞിക്ക് ഫുഡൊക്കെ കൊടുത്താ? ആഹ്‌ ഹസ്ബൻഡിനന്താ ജോലി? ബസ് ഡ്രൈവറോ ആഹ്
അവിടെയോ
ഇവിടെ സാധാരണ കൂരിപ്പണിക്കാ
ഏ സ്കൂലിപ്പണിക്കാരാ
ആ അത്ങ്ങനെ കോഴപിട്യേ പോവനോ.
കൊയിലോ
കോഴി പീടിയണ്ടാവുലെ കോഴി ചിക്കൻ
ആ സൊ സ്വന്തം കടയാന്നോ അതോ വടകക്ക് എടുത്തോ
അല്ല അടെ കൂലിപണിക്ക് പോവനാ.
അവിടെ പണിക്ക് പോകുന്നതല്ലേ
ആ പണിക്ക് പോവാന.
ഉം ഉം അപ്പൊ പോയി ഫുഡ്കഴിക്കാനൊക്കെ വരോ ഭ ഭക്ഷണം കഴിക്കാനൊക്കെവെരോ
ഇല്ലല്ല രാ ത്രിയെ വരുള്ളൂ രാവിലെ വരൂല രാത്രി ഒമ്പണി ഒമ്പരക്കായ്റ്റ് വരും
ഉം അപ്പ എന്താണ്ടാക്കിയെ ഭക്ഷണം
ഇന്നിപ്പോ കോയികറിം ചോറും ക്കെ വെച്ചു ഭക്ഷണൊക്കെ ഉണ്ടാക്കിച്ണ്
ഹസ്ബന്റ് കോഴിയാണ് ത്ന്ന് എന്നുംത് കോഴി ആയിക്കൂല്ലേ
ആഹ് അയിന് കുട്ടിൾക്കയിന് അങ്ങനെ തീലൊന്ന് മാണെയ്
ദിവസം വേണോ കോഴി?
കോയി ദിവസല്ലെങ്കിലും മീനാ കൊയോ എത്തേങ്കിലും ഒന്ന് മാണേറ്റക്ക്
എ അല്ല അപ്പോ പോഴി വറുത്ത് വയ്ക്കോ അതോ പച്ചക്ക് വയ്ക്കോ
ഞങ്ങള് സാധാരണ നമ്മള് മൊള്ട്ട് രി വെക്കണരി വെക്കല
ആ അല്ല ആദ്യം നമ്മള മുളക് ഇട്ടിട്ട് അരിപ്പട്ട ചേർത്തിട്ട് വേവിക്കോ അതോ
ഞങ്ങള ഫുള്ളായിട്ട് ഒന്ന് ഫുള്ള് മിക്സ് ഫുള്ളായിട്ട്ണ്ട് ഉം. എര്ഞ് കോഴിട്ട് മസാലട്ട് ഉള്ളിൻ തക്കാളിട്ട് നല്ലോ മിസ്സാക്കിയാണ്ടേ കൂക്കറിലാണ് കൂക്കിച്ചു ന്നിട്ട് പിന്നെ ആ കുക്കറില് ഒരു കൂക്കൂക്കിച്ചും
അല്ല അപ്പ എല്ലാ ഉള്ളിയൊക്കെ അലിടു?
ആ എല്ലു ആയിക്കെന്നെ ഇടല ആ എല്ലാ സാധനും ആയിക്കണ്ടിടും ന്നട്ട് പിന്നെ തൂമ്പിച്ച് പാരും ലാസ്റ്റ്
അത് അപ്പ എത്ര ഒരു വീസി അടുപ്പിക്കുവോ
ആ ഒറ്റ വിസൽ അട്പ്പിച്ചും ന്നട്ട് പിന്നെ ഓഫാക്കിടും
ന്നട്ട് എയർ പോകന്നരെ നിക്കോ അത എയർ അപ്പ തന്നെ കളയൊ
അല്ല കുറച്ചേരം അങ്ങനെ വെക്കും പിന്നെ കൊറ ചേരം കഴിഞ്ഞിട്ട് അപോ എയർ പോവല് കയ്യും നമ്മള് ഉള്ളി ക്കെരിഞ് തൂമ്പിച്ചാൻ ചട്ടിക്കെ വെക്കുമ്പോത്തിനൊക്കെ അപ്പോത്തിന് എയർക്കെ പോയി കയ്യും
അല്ല ഞാനൊരുക്കാര്യം ചോയ്ക്കട്ടെ
ആഹ്
ഇതിലേക്ക് അര്പ്പം മാത്രമേ ചേർക്കുള്ളൂ ഉള്ളി തക്കാളി പച്ചമുളക് ഒന്നും ചേർക്കില്ല കുക്കറിലേക്ക്
ക്കാളീം പച്ചമുള് ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചെപ്പ് ഓ കരിയേപ്പിന്റെലെഒക്കെ അപ്പന്നെ ചേർക്കും
അപ്പം ഇനി എന്താ ചട്ടിലിട്ട് വീണ്ടും വേവിക്കുവോ
ഏഹ് പിന്നെ നമ്മള് വറവ് ഇടൂലേ വറവ്
കടുക് വറക്കല്
ആഹ് അയിന് ആഹ് കടുക് അതിന് ഞങ്ങള് ചീരള്ളി വെളുത്തുള്ളി ഇട്ടാ വറവ് ഇടുക കടുകിന്റെ സ്ഥാനത്ത് ചീരുള്ളി വെളുത്തുള്ളി ചെ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി
ചീരുള്ളി ചീര ഉള്ളി അതാ ഞാൻ ചോദിക്കാൻ അപ്പൊ ചെറിയുള്ളി കൊറേ എടുക്കോ
ആഹ് അപ്പൊ കൊറച്ച് എടുത്താണ്ട് കൊറച്ച് വെളുത്തുള്ളിയും
ച്ചത എന്താ അരിഞ്ഞിടും
അരിഞ്ഞിടും എന്നിട്ട് പിന്നെ വയറ്റി കുറച്ച് കരിയാപ്പില ഇട്ടാണ്ട് ഒന്നാള് മൂപ്പിച്ചാണ്ട്
ഉം ഏഹ് കടുക് ഇടില്ലാന്നേയുള്ളൂല്ലേ
അട കടയല്ല
ഉം അപ്പൊ ടേസ്റ്റ് ഉണ്ടോ
ആഹ് രസം ഉണ്ടാവും നല്ല രസം ഉണ്ടാവും കുറുനേരേകാരം റിസ്റ്റ് പോലെ
ആഹ് ആഹ് ആഹ് ഓവറ് ചാറും ഇല്ലാണ്ട് അല്ലേ
ആഹ് ഓവറ് ചാറൊന്നും ഇല്ലാതെ അങ്ങനെ വെക്കും
ഏഹ്
അപ്പൊ നല്ല രസായി ക്കാണും കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും കുട്ടികൾക്ക് തോനെ പൊരിക്ക് അങ്ങനെ ഇഷ്ടം അയിന് നമ്മളെപ്പോഴും പൊരിച്ചു കൊടുക്കാന് നമ്മുക്ക് പറ്റൂലല്ലോ
ഇല്ല എണ്ണക്കൊക്കെ ഭയങ്കര വിലയല്ലേ
ആഹ് എണ്ണയ്ക്ക് വിലയാണ് ചിലപ്പോ നമ്മളോടെ എണ്ണ ഉണ്ടായില്ലാന്ന് വരും
ഉം ഉം
അപ്പൊ പിന്നെ ഒരു കിലോ ആയിരം ഒക്കെ കൊണ്ടന്നാ നാല് ഒരാഴ്ചയക്കെല്ലേ പോവുള്ളൂ
ആഹ്
അതിനപ്പുറം പോകൂലല്ലോ
അത് ശെരിയാ എന്നാലും ഇങ്ങനെയണങ്കി ചാറില്ലാണ്ട് മെല്ലെ ആക്കിയാലും മതിയല്ലോ ഓവർ ചാറില്ലാണ്ട് ആഹ് അപ്പൊ പിന്നെ നമ്മള് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ഉണ്ടാക്കാലോ
ആഹ് ച മൂത്ത ആയിക്കൊക്കെ രസക്കാര് അങ്ങനെ ഉണ്ടാക്കുമ്പോ നിങ്ങള് സാമ്പറൊക്കെ വെക്കുവോ
ആഹ് സാമ്പറൊക്കെ വെക്കും
ആഹ് അത് എങ്ങനെയാ സാമ്പാറ് ഒക്കെ ഞാൻ എന്തായാലും സാമ്പാറ് വെച്ചേയില്ല
അത് നമ്മ സാധനം എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കുക അതില് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വെള്ളമൊഴിച്ചിട്ട് വേവിക്കും
ആഹ്
പിന്നെ വെന്ത് കഴിയുമ്പോൾ ആഹ് ഒരു രണ്ട് വിസില് മതി
ആ
രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് ഓഫാക്കി വെക്ക ന്ന്ട്ട് അയ്ന്റെ ഏറ് പോവ കൊർച്ച്
ആ
പിന്നെ കൊർച്ച് ഏറ് ണ്ടെങ്കി നമ്മള് കളയും അല്ലെങ്കി ബസ് കഷ്ണങ്ങള് ഒടഞ്ഞു പോകും
അല്ല നമ്മളീ വെണ്ടക്കീം തക്കാളി ഒക്കെപ്പയ്ല്ടണോ
വെണ്ടയ്ക്ക നമ്മള് വാട്ടിയല്ലേ വെക്ക തക്കാളി അയ്ന്റൊപ്പട്ന്നോണ്ട് കൊഴപ്പൊന്നുല്ലല്ലോ
കൊഴപ്പല്ല വെണ്ടയ്ക്ക വേറെ വാട്ടിയാണ്ട്ടലാ
ആ വെണ്ടക്ക നമ്മള് ഇത് വെന്തു കഴിയുമ്പം നമ്മള് ചീനി ചട്ടി വെണ്ടക്ക വാട്ടും വെണ്ടക്കേല് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട്
ആ
ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ങ്ങനെ വാട്ടും ഒരു വാ ട്ട് കഴിയുമ്പ ആ വെണ്ടെല് നമ്മ നല്ല സാമ്പാറ് കഷ്ണം വെന്തിണ്ടല്ലോ അതിലേക്കിടും
ആ
സാമ്പാറ് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി സ് സൊ എന്താ ഇത് മൊളക്പൊടി ഇടും
കായടോ
കായം അമ്മള് ഇത് കഴിഞ്ഞിട്ടിടും എന്ത് അരി ഇത് നമ്മക്ക് തെളച്ച് കഴിഞ്ഞിട്ട്
ആ
ഇടാ ചെലോര് തേങ്ങ വറുത്തിട്ട് ഇടും
ആ
അങ്ങനേം സാമ്പാറ് വെക്കാ
ആ അയ്ന് ഞാൻ ചാരിച്ചേ ഞമ്മളീ വേവിച്ചുമ്പന്നെ കായട്ട് വേവിച്ചാ പറ്റൂല
കായോ ഇല്ല വേയിക്കുമ്പ കായം നമ്മളിടാറില്ലല്ലോ നമ്മള് സാധ സാമ്പാറ് വേവിക്കുമ്പൊ നമ്മളിടില്ല അല്ലാണ്ട് ഏ വെന്ത് കഴിഞ്ഞ് നമ്മള് പൊടിയൊക്ക ഇട്ട് കഴിഞ്ഞ് അത് പൊടിയൊക്ക നമ്മള് തെള പ്പിക്കല്ലോ സാമ്പാറ് കഷ്ണട്ടിട്ട്
ആ ആ
അപ്പയിലേക്ക് കൊർച്ച് കായപ്പൊടി ഇട്ടിട്ടൊന്ന് തളപ്പിച്ചിട്ട് നമ്മള് നോക്ക്യ മതി
ആ
അല്ലേ പിന്നെ കായപ്പൊടി മറ്റേലേക്കിടുമ്പം മറ്റേലൊക്കെ കഷ്ണത്തിൽ ഓവർക് പിടിച്ച് പാടാവൂല്ലേ
ആ അതെന്നെ ഞാൻ ചോയ്ക്ക്ണത് ഞാൻ ഇതുവരെ സാമ്പാർ ന്ന് പർഞ കറി വെച്ചിട്ടില്ല സ്കൂൾന്നൊക്ക കുട്ട്യാളിങ്ങനെ പറയും ഏ ഞങ്ങളൊരീസം സ്കൂള്ക്ക് പരിപാടിക്ക് പോയിനി അവ്ട്ന്ന് ഞങ്ങക്ക് സാമ്പാറ് കിട്ടിനി നല്ല രസണ്ടേനി
എവിട്ന്ന് സാമ്പാറ് കിട്ടി
സ്കൂൾ പരിപാടിക്ക് പോയന്നേ സ്കൂള്ന്ന് ചോറ് കിട്ടി അയില് സാമ്പാറേനി നല്ല രസണ്ടേയ്നി സാമ്പാറ് പറിയ ഉം അത് ഞാൻ സാമ്പാറങ്ങനെ വെച്ച്ട്ടില്ല
അങ്ങനെ
ന്ന പിന്നെന്താ
ന്നാ ഓക്കെടാ